ഹലോ
ഹലോ സുഖവായിട്ടിരിക്കുന്നോ? ആഹ് കേൾക്കാം പറ്റ്ന്നുണ്ട്
ആയിര്ന്നോ? വീട്ടില് എല്ലാരും സുഖായിട്ടിരിക്ക്ന്നോ അവിടെ?
ആ ഇവടെയെല്ലാരും സുഖായിട്ടിരിക്കുന്നു അത്താഴം കുടി കഴിഞ്ഞോ?
ആ ഞങ്ങള് അത്താഴൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞങ്ങളെട്ട് മണി ആകുമ്പഴത്തേക്കും എല്ലാരും അത്താഴൊക്കെ കഴിച്ചിട്ടൊരു പത്ത് മണിയാവുമ്പത്തേക്കും കെടക്കും
കെടക്കും മ് രാവിലെ നേരത്തെ എണീക്കുവോ?
രാവിലെയൊരു ആറ് മണിയൊക്കെ ആവുമ്പോ എഴ്ന്നേ ക്കാറ്ണ്ട്
ആ ഹാ ഇവടെ കെടക്കണങ്കിയെല്ലാരും പ ത്തര പതിനൊന്ന് മണിയടുത്താവും എല്ലാം കെടന്ന് വെരും കെടക്കു മഴയിപ്പം ഉച്ച കഴിഞ്ഞ് മഴയൊണ്ടായിര്ന്നേ ഇപ്പം ഇച്ചിരി ഷാന്തായിട്ട് പക്ഷെ അന്തരീക്ഷം നന്നായിട്ട് തണുത്ത് നിക്കുന്നു ആ ചൂടും പരവേശം ല്ലാം ആദ്യത്തിയാം ബുദ്ധിമുട്ടെല്ലാം അങ്ങ് മാറി ഇപ്പൊരു തണുത്ത അന്തരീക്ഷവായി അത് അപ്പൊ നമുക്കൊരു സമാധാനം അല്ലെങ്കി ഈ പായപ്പടി ചൂടായിരിക്കൃലേ നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും നമ്മള്ട്ടെ ഇന്ന് അങ്ങോട്ടൊക്കെ മഴ പെയ്തോ
ആഹ് പക്ഷെ ഇവിടെപ്പോ നല്ല നല്ല മഴ പെയ്യുന്നുണ്ട്
ആഹ് നല്ല മഴെ ആഹ് ഇവിടെപ്പം മഴയില്ല പിന്നെ വേറെന്തുണ്ട് വാർത്തകളൊക്കെ
രീൽകൊ കണ്ടൊണ്ടിരിക്കും ഇപ്പൊ മഴയാലും വെയിലായാലും എല്ലാം നമുക്പ്പം. ടിവിയില് ന്യൂസിലൂടെയൊക്കെ ഇപ്പോ അപ്പപ്പോ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ
ആഹ് അതെന്നെ ഇപ്പൊ എന്തൊരു കാര്യം ഉണ്ടെലും നമക്ക് അപ്പം ഫോണിലാണെലും ടി വിയിലാണെലും ലൈവായിട്ട് നമുക്ക് കാണാനും കേക്കാനും പറ്റുന്നുണ്ട്ലേ
അതെ അതെ ഇപ്പോ തന്നെ ഇന്നലെ തന്നെ ആരുന്നല്ലോ നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ അപ്പൊ എല്ല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ട പോലെ തന്നെ ഇപ്പ അറിയാൻ സാധിക്കും
തുല്യായിട്ട് നമ്മള് ഇവിടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുവ
അതെ അതെ സത്യാണ് അങ്ങനെയാണ് ഇപ്പോ സാങ്കേതിക വിദ്യകളുടെയൊക്കെ പുരോഗമനം
ഓരൊവ. ഇപ്പ നമ്മുടെ കൈക്കകത്തിരിക്കുവ അല്ലെ എവിടെ ഇരുന്നാലും ഇപ്പോ ബസൽരുന്നാലും നമുക്ക അത് കാണാൻ പറ്റും പറ്റും എവിടെ ഇരുന്നാലും നേരത്തെന്ന് വെച്ചാൽ അങ്ങനെന്നു ഒരു സൗകര്യം നമക്ക് ഇങ്ങനെയൊന്നും നമക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലെ
അതെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ബസ്സില് യാത്ര ചെയ്യുവാണോ കാറില് പോവാണോ വീട്ടിൽ അട് ക്കളയിൽ ജോലി ചെയ്തൊണ്ട് ര്ന്നാലും എന്ത് ചെയ്താലും ഈ മൊബൈൽ ഫോൺ ഓൺക്കി വെ ചെഴിഞ്ഞാല് നമുക്ക് എല്ലാം എവടെ ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങള് പോലും നമുക്ക് ലൈവയിട്ട് ട്ടെറിയാൻ സാ
ലൈവായിട്ട് അറിയാൻ സാധിക്കുന്നു ഉം പണ്ട് കാലത്ത്ന്ന് വെച്ച ആഹ് ഒരിടക്ക് റേഡിയോ ഉണ്ടായിരുന്നു അല്ലേ റേഡിയോയിൽ കൂടെ നമ്മള ഇങ്ങനെ നോക്കി കിരിക്കും വാർത്ത വരുന്ന സമയം ഇത്ര സമയത്ത് ഒരു മണിക്കൂർ ഇടവെട്ടാ അങ്ങനെ ഉണ്ടല്ലോ ആഹ് നമ്മളെ കാത്തിരുന്ന അല്ലെങ്കി പാട്ടാണെങ്കിലും കേക്കാനൊക്കെ ആഹ് റേഡിയോ ആയിരുന്നു ആശ്രയിച്ചോണ്ടിരുന്നത് പണ്ട് കാലത്തൊക്കെ ഒരെടയ്ക്ക് പണ്ട് കാലത്ത് അതു ഇല്ലായിരുന്നു
ഉം പത്രം
ആഹ് പത്രം ഉം ഇപ്പൊ പത്ര വായന എല്ലാർക്കും പൊതുവേ കൊറഞ്ഞു വരുവാലേ എല്ലാ ന്യൂസ എല്ലാം ഫോണിൽ നമ്മടെ കൈത്തുമ്പത്തിരിക്കുന്നു
ഉം അതെ പത്ര വായനൊന്നും ഇപ്പൊ ഇല്ല ആളുകൾക്ക് പണ്ടൊക്കൊണെങ്കിൽ വീട്ടിൽ മുതിർന്നവരും കാരണവമാരും. എല്ലാരും രാവിലെ എഴുന്നേക്കുന്നന്നെ പത്രക്കാരന്റെ പാൽക്കാരന്റെക്കെ സൈക്കിളിന്റെ ബെല്ലടി കേട്ടിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പോഴന്ന് പറഞ്ഞാല് ആരും പത്രം വരുത്തുന്നില്ല കാര്യം അതിനുള്ള അതിന്റെ ആവശ്യം ഇല്ല എല്ലാ വിവരങ്ങളും ഇപ്പം ഫോണിക്കൂടെ നമുക്ക് അന്നേരം അന്നേരം തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ വിരൽ ത്തുമ്പിലിരിക്യാണ് ഇപ്പോ കാര്യങ്ങളെല്ലാം.
വെല്ത് അതെ ഏത് വാർത്തം അത് ഏത് പത്രം വായിക്കണെങ്കിലും ഒരു പത്രം തന്നെയ അല്ല. ഏത് പത്രം എവിടുത്തെ ന്യുസ് എങ്ങന അറിയണെങ്കി നമ്മടെ ആഹ് വെരൽത്തുമ്പിലൊന്ന് ഞെക്യ. കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അറിയാ. ഇപ്പത്തെ കുട്ടിളാണെങ്കിലും പത്രം വായിക്കാൻ എഹ് ഓ എന്തിനാ പത്രം വായിക്കുന്നേ ഞാൻ വിവരങ്ങൾ ഫോ ഇത് ഇത് ഫോൺതൊറന്നാ അതിലുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് അപ്പപ്പ അറിയാവല്ലോ. പത്തത്തെ ന്യസ് അറിയണെങ്കിൽ പിറ്റേസം നേരംവെളുത്തലെ നമക്ക് ന്യുസ് അറിയത്തുള്ളൂ എന്ന് പറയുന്ന. തലമുറ കുട്ടികളാണ് നമക്കിപ്പ ഉള്ളത്.
അതെ അത് മാത്രല്ല പണ്ടൊക്കെ ഹ് ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാല്. ഇപ്പ എന്തൊരു ന്യൂസ് ഉണ്ടെങ്കിലും എന്തൊരു കാര്യം നടന്നാലും ആഹ് അത് ആദ്യം അറിയുന്ന കുട്ടികളാ ഈ കുട്ടികൾ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെരു സംഭവം നടന്നുന്ന് മുതിർന്നവർ പോലും അറിയുന്നത്.
അവര അറിയും സത്യം കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴു ഫോൺ ഇതുപോലേ യൂസ് ചെയ്യുന്നില്ല കുട്ടികളെ എപ്പോഴും ഫോൺ. ഫോണയിരിക്കും പിള്ളേ കയിലിരിക്കുന്ന ഫോണല്ലാം അപ്ഡേറ്റ് ആയിട്ട് അവരെപ്പോളും. ഓണാക്കി വെച്ചോണ്ടിരിന്ന അവര് അറിയും പെട്ടെന്ന് വിവരങ്ങൾ അവര് അറിഞ്ഞായിരിക്കും നമ്മള് നമ്മളേക്ക് വിവരം എത്തുന്നത് സത്യം തന്നെയാട്ടോ കാര്യൊക്കെ
ഉം അതെ അതെ പണ്ടാണെങ്കില് നമുക്കിപ്പം പണ്ടുള്ളവര് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കില് അതിപ്പോ ഒരാള് മരിച്ചത് തന്നെ അറിയുന്നത് പത്രത്തില് ഈ ചരമക്കോളത്തിൽ കണ്ടിട്ടായിരിക്കും കാര്യം അന്നൊന്നും പറഞ്ഞാൽ ഫോണോ കാര്യങ്ങളോ വിളിച്ചറിയിക്കാനുള്ള സാഹചര്യം ഒന്നും പലരുടെയും മരണ വാർത്ത അറിഞ്ഞത് പത്രങ്ങളിലൂടെക്കെ ആയിരിക്കും ഇപ്പോഴന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം ന്ന് പറഞ്ഞ അങ്ങനെ ആണ് എന്ത് കാര്യങ്ങളും അത് അന്ന്തന്നെ നമുക്ക് അറിയിക്കാൻ പറ്റും അതുപോലെ ഓഹ്‌ എന്താ പണ്ടോ വീട്ടിലെ കാരണവമാരൊക്കെ നോക്കിയിരിക്കും വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് പത്രം വായിക്കാൻ ഇന്ന് അങ്ങനെ എങ്ങണോ ആണോ
അത് നേര ഇന്ന് പത്രം അതാ പറഞ്ഞേ ഓരോ ഇപ്പം വീട്ടിലൊന്നും പത്രം വരുന്നെ ഇല്ല അല്ലെ വല്ല അമ്മമാരും അച്ഛന്മാരൊക്കെ ഉള്ള ഒരു വീട്ടിലൊക്കെ ഇപ്പൊ പത്രം ആ സ്ഥിരം വരുത്തുന്ന ആൾക്കാരോള്ളൂ അല്ലാതെ ചെറുപ്പക്കാര് താമസിക്കുന്ന അല്ല ഇപ്പോഴത്തെ തലമുറേലെ കുട്ടികൾ താമ ക്കുന്ന ഒരു വീട്ടിലും പത്രം വായന ഇല്ല പത്രം വര്ത്തെലാ അവരെ വീട്ടിൽ പോലും
അതെ സത്യാണ് അതുപോലെ പണ്ട് റേഡിയോ ഉണ്ടായിരുന്നു റേഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കാര്യങ്ങൾ കേൾക്ക കേട്ട് ആസ്വദിക്കാൻ മാത്രം പറ്റുന്നു ഒള്ളു പക്ഷെ ഇപ്പംന്ന് പറഞ്ഞാ പിന്നീട് വന്ന ഈ ടി വി ടി വി വന്ന ശേഷം നമുക്ക് കേൾക്കാനും അതുപോലെ തന്നെ കാണാനും പറ്റും
ഉം
പിന്നീട് ആണ്ഈ ഫോണിന്റെ വരവ് ടിവിയെക്കാളും നമുക്ക് ടി വി ഒന്നുല്ലേലും നമ്മുടെ കൺട്രോളിൽ നി നിക്കുന്ന ഒന്നല്ലോ പക്ഷെ മൊബൈൽ ഫോൺ അങ്ങനെയല്ല മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളിലാണല്ലോ അത് നമുക്ക് എന്ത് വേണം അത് ചോദിച്ചാൽ അതിന് ഉത്തരം തരുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ
മൊബൈൽ ഫോൺ സത്യം പണ്ട് ഈ റേഡിയോയിൽ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ട ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഇന്നല്ല കുഞ്ഞിലേക്കെ നമുക്ക് വീട്ടില് അങ്ങനെ ടി വി ഒന്നും ഇല്ലായിരുന്നു ആദ്യ കാലത്ത് റേഡിയോ ആയിരുന്നു അപ്പൊ റേഡിയോയില് കറക്റ്റ് ഒരു മൂന്നര ആവുമ്പോ എന്ന ഒരു ഗാ ഗാനമെഞ്ചരി ന്നൊ അങ്ങനെ പറയുന്ന ഒരു പരിപാടി അന്ന് നല്ല പാട്ടുകളൊക്കെ കേൾക്കാനും പിന്നെ രാ ഓരോത്തൊര് മുൻഷീ ഒരു പ്രോഗ്രാമൊണ്ട് പിന്നെ വാർത്ത നാടകങ്ങളൊക്കെ ആണെങ്കിലും നമുക്കത് ഓഡിയോ ആയിട്ടേ കേൾക്കത്തൊള്ളൂ പക്ഷെ അതൊക്കെ നമ്മള് ആസ്വദിച്ചിരുന്ന് കണ്ട്ര് കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും അതൊന്നും ഇല്ല ഇപ്പ എല്ലാം വിരൽ തുമ്പിൽ അവർക്ക് പറയുന്നത് അവർ കാ ഇപ്പൊ അവർ ആഗ്രഹിക്കുന്ന അവര്ടെ ഫോണിൽ കിട്ടുന്നുണ്ട്
അതെ അതെ ശരിയാണ് ഈ പറഞ്ഞപോലെ പണ്ട് ഒരു പാട്ടൊക്കെ കേൾക്കാൻവീട്ടിലെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാത്തിരിക്കുവായിരുന്നുന്ന് റേഡിയോയിലും മറ്റും ഒക്കെ അത് മാത്രം ഇപ്പോഴാണെങ്കിലോ ഇപ്പം ഫോണില് ഏത് പാട്ട് വേണം എങ്ങനെ ഏത് ഏത് തരത്തിലുള്ള പാട്ട് വേണം ഏത് സിനിമയിലെ പാട്ട് വേണം അത് മാത്രോ ഇപ്പം ഹെഡ്സെറ്റ് ഇയർപോഡ് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇപ്പം ബസ്സില് ഇരുന്നാലും എവിടെ ഇരുന്നാലും ചെവില് ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് ഇരുന്ന മാത്രം മതി ചുറ്റും ഉള്ളത് ഒന്നും അറിയണ്ട
ചുറ്റും ഉള്ളതൊന്നും അറിയണ്ട സത്യ പിന്നെ ഈ പിള്ളേർ ഇതിൽ അഡിക്റ്റായി പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ കുട്ടികൾ അറിയുന്നില്ല എവിടെേലും പോയി നിന്നാലും പത്ത് പേര് കൂടി നിന്നാലും ആ പത്ത് പേര് തമ്മിൽ പരസ്പരമുള്ള സംസാരം കുറഞ്ഞു ഇപ്പൊ ഒരു ബസ് സ്റ്റൻഡില് ആണെലും അവിടെപോയി നമ്മള് ബസ് കാത്തിരിക്കു നേരത്തൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടു എവടെ പോവാ ചേച്ചി അല്ലെ എങ്ങോട്ടാ ചേച്ചി നമ്മള് രണ്ട് സംസാരിക്കും പക്ഷെ ഇപ്പളാണെങ്കിലെന്താ എല്ലാരും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കത്തതേ ഒള്ളൂ.
അതെ ആഹ് പറഞ്ഞത് സത്യയാണ് കാര്യം. ഇപ്പം എന്തിനാ പറയുന്ന പ്പ ക്ലാസ്സില് സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ ഇങ്ങനെയ കണ്ടുവരുന്ന് ഇപ്പം. ഫ്രണ്ട്സ് ആണെങ്കിലും പരസ്പരം അവര്. ബ ഒരു മൂന്നു പേരുണ്ടെങ്കിലും ആഹ് മൂന്നു പേരും അവരവരുടെ ഫോണിൽ നോക്കിയിരിക്കും അവര് തമ്മിൽ പണ്ടത്തെ പോലെ സ് സ്കൂൾ ല് സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള പോലെ. ആഹ് സംസാരമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല.
ഉം അതൊ നേരുആന്നെ പിള്ളോരൊക്കെ. പിന്നെ ഇതുകൊണ്ട് ഇവർക്ക് ഇവര് പറയുന്ന ഞങ്ങക്ക് ഇതിൽ നിന്ന് എല്ലാം വിവരങ്ങളും കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങക്ക് പഠിക്കേണ്ടത് ഈ ഫോണിൽ നോക്കിയാണ് ഞങ്ങൾ പഠിക്കുന്നത് അല്ലാതെ ഇരുന്ന ഞങ്ങൾക്ക് പഠിത്തം കിട്ടത്തില്ല അല്ലെങ്കിൽ ഓൺലൈനിൽ പുതിയ പുതിയ അപ്ഡേഷുകൾവരുന്നത് നിങ്ങൾ ഫോണിൽ അപ്പോഴപ്പോയും അറിഞ്ഞ്. ഞങ്ങളുടെ പഠിതത്തിന് ഏറ്റവും നല്ല സൗകര്യം ഈ ഫോൺ ആണ് എന്ന് പറയുന്ന തലമുറയാണ് ഇപ്പോ ഉള്ളത്. എന്നാ പുസ്തകം വായിക്കുന്നെ അല്ലെങ്കിൽ ലൈബ്രറിൽ പോയി ഒരു പുസ്തകം എടുത്ത് വായിക്കുന്ന ഇതിന്. ഇതിനെ കുറിച്ചൊന്നും ഒരു പിള്ളേർക്ക് ഒരു അറിവും ഇല്ല അതൊന്നും ഇപ്പോഴത്തെ തലമുറ കുട്ടികൾ ചെയ്യത്തൂല്ല. പണ്ടൊക്കെ എല്ലായിടത്തും ലൈബ്രറികൾളില്ലായിരുന്നോ നമ്മള് പുസ്തകങ്ങൾ എടുക്കുന്നു അതെടുത്ത് വായികു വായികുന്നു കഥെയൊക്കെ വായിക്കാനൊക്കെ നമുക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് കഥയാണേലും കവിതയാണേലും. ന്യൂസ് ആണെലും പഠിക്കുന്ന എല്ലാം ഫോണി തുമ്പത്താണ് അപ്പൊ ഏത് കഥ ചോദിച്ചലും ചോദിച്ചാലും അവർക്ക് ആപ്പളെ ഫോണിലുണ്ടല്ലോ പിന്നെന്താ ഞങ്ങങ്ങള് കഷ്ടപ്പെട്ട് പുസ്തകം വായിക്കുന്നേ. എന്നാ പറയുണ് പക്ഷെ പുസ്തകം വായിക്കുന്ന ആ ഒരു സുഖം ഈ കുട്ടികൾക്ക് അറിയത്തില്ല. പുസ്തകം വായിച്ച് നമ്മൾ അതിലൂടെ വായിച്ച് ആ കഥാപാത്രങ്ങൾക്കൊപ്പം നമ്മള് സഞ്ചരിച്ച് നമ്മള് പോവാ. ആഹ് ഒരു സുഖം ഇപ്പോഴത്തെക്കെ കുട്ടികൾക്ക് അറിയണേ ഇല്ല.
കുട്ടിക്കാലൊക്കൊആണെങ്കിൽ ഈ ബാലരമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഹ് കാണുമ്പ കിട്ടാൻ തന്നെ സത്യം പറഞ്ഞ കൊതിച്ചിട്ടുണ്ട് പ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഈ ബാലരമ്മ ഒക്കെ ഇപ്പ ഉണ്ടോ ഞാൻ കണ്ട് കണ്ടിട്ടില്ല അങ്ങനെരു കാര്യല്ല.
സത്യവാ ഇപ്പോത്തെ കുട്ടികൾക്ക് അറിയില്ല ബാലരമ്മ.
ആഹ് പറഞ്ഞോ.
അല്ല ദേ ഈ ബാലരമയ്ക്കകത്തേ നമ്മുടെ ഈ മായവി കുട്ടൂസന് ഇതൊക്കെ നമ്മുടെ കഥാപാത്രം. പത്രങ്ങളാ നമുക്കറിയാം. രാധാ രാജു ഇതൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽക്കുവല്ല അവരുടെ കഥൊക്കെ വായിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. ദല്ലേ ല്ലുട്ടാപ്പി ഉണ്ട് മറ്റേ ഡിങ്ക കൊരങ്ങന്റെ കഥകൾ. ഇതൊക്കെയല്ലെ ഇപ്പോഴത്തെ പിള്ള ഒന്നുംല്ല ഇപ്പൾ ബാലരമയ ബാലഭൂമി കളിക്കൊടുക്കുക അങ്ങനത്തെ ഏർപ്പാടുകളൊന്നുമില്ല എല്ല ഇപ്പോ ഫോണിലുള്ളോണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക്ത് എന്നാന്ന് പോലും അറിയില്ല ആഴ്ചെല് നമ്മുടെ ബാലമ നോക്കാൻ വേണ്ടി നോക്കി കിഴിയുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു.
അതെ അതെ. അതുപോലെ ഈ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഹോംവർക്ക് അവരുടെ അസൈൻമെന്റ് കാര്യങ്ങൾ ഇതെല്ലാം. പണ്ടൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ അത് തലപകഞ്ഞിരുന്ന് ആലോചിച്ച് എഴുതുന്നൊരു. കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട അവരുടെ ചിന്താശേഷി തന്നെ. ഇല്ലാതായി പോവ കാര്യ എല്ലാം ഫോണ് നോക്കി നോക്കുക എഴുതുക അതേപോലെ പകർത്തി വെക്കുക. ആഹ് ഒരു രീതിയാണ് ഇപ്പോ നടക്കുന്നത്.
അത് നേരെ അവർ സ്വയമായിട്ട് ചിന്തിച്ചേ. എടുക്കത് ഇപ്പൊ സി ബി എസ് ഇ പിള്ളേരുടെ ഏറ്റവും വലിയ ഒരു ഫോൾട്ട് അതെ. എന്ന വെച്ചാൽ അവര് കാണാടം പഠിച്ച് അവര് എഴുതുുകവാ ചെയ്യുന്നേ ആൻസർ ആണെ എന്താണെലും അവര് കാണാ പാഠം പഠിക്കുവല്ലേ എന്നാ കേരള സിലബസ്ന്ന് പറയുമ്പോ തന്നെ കുറച്ച് എഴുതുന്നുണ്ട്. അല്ലേ നമുക്കങ്ങനെ കുറച്ചൊരു ഡെവലപ്മെന്റ് ആഹ് പിള്ളേർക്ക് വരുന്നുണ്ട് ആഹ് ഒരു പഠത്തത്തിന് കാര്യം ഞാനങ്ങ് പറഞ്ഞതോള്ളേ. എല്ലാം കാണാപ്പാടം പഠിച്ച അങ്ങനെ എഴുതി പോകുന്ന ഒരു തലമുറയാണിപ്പോ. ഫോണിലാണെങ്കിലും ഇതെല്ലാം കൈ കിട്ടുന്ന കൊണ്ട് ഇവര് ചിന്തിക്കുന്നില്ല എന്നാ വേണ്ട അടുത്ത്. നമ്മൾ തന്നെ കണ്ടെത്തി അല്ലെങ്കിൽ വേറെ കുറെേ ബുക്കൾ റഫർ ചെയ്ത് നമ്മൾ തന്നെ കണ്ടെത്തി. ത്തുന്നത് നമ്മുടെ മനസ്സിലും നിക്കും അത് കുറച്ചുകൂടി ഒരു എഫക്റ്റ് ഉണ്ടാം പക്ഷെ ഇപ്പത്തെ കൂട്ടികളതിനുള്ള സമയം മിനക്കെടുത്തില്ല ഒരു പ്രോജക്ട് തന്ന് ഉടനെ ഫോണിൽ കയറി തപ്പുന്നു അത് അവ കിട്ടുന്നു അതൊക്കെ നോക്കി അതുപോലെ അങ് പകർത്തിയങ്ങ് വെച്ച് കൊണ്ട് കൊടുക്കുന്നു അത് ടീച്ചർമാർക്കും സ്കൂള്കാർക്കും അത് മതി അങ്ങനെ ഒരു കാലമാണ് ഇന്നത്തെ കാലം ഉഹും എന്നാ എന്നാ ശരി ഇടയ്ക്ക് എന്നാ വിളിക്കാനി
പിന്നീട് ഒരു ദിവസം വിളിക്ക ട്ടോ ആഹ് ഓക്കെ ഓക്കെ
ഓക്കെ പിന്നീട് ഒരു ദിവസം വിളിക്കാം